കേക്കാവോ
ആഹ് കേക്കാ എന്തോ ഉണ്ട് സുഖമാണോ
ആഹ
ആ ആ ഞാൻ രാവിലെ അ രാവിലെത്തെ ആഹാരം ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ അവിടോ
ആഹ ഇവിടെ ഇപ്പോ ഉച്ചക്കത്തെ കഴിക്കുന്നെ എന്ത് പറ്റി രാവിലത്തെ ഇപ്പൊ കഴിച്ചത്
ഓ വിശപ്പില്ലായിരുന്നു അങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കി അപ്പൊ ഞാൻ വിചാരിച്ചു ഉപ്പ്മാവും പഴവും ഉണ്ടായിരുന്നു മറ്റേ പച്ചചെങ്ങാൻ പഴം ഇല്ല ഒരു പച്ച കളാറല്ലേ
നീളം ഉള്ളെ
അ ആ അതും ഉണ്ടായിരുന്നു എനിക്ക് ആ പഴം ഭയങ്കര ഇഷ്ട അതുകൊണ്ട് പിന്നെ ഞാൻ അത് രണ്ടും കൂടെ കഴിച്ചു
ആഹ
ഉവോ അവിടെന്തായിരുന്നു രാവിലെ
ഓ ഇവിടെ രാവിലെ അപ്പം
ആ ആ മറ്റേ പാലപ്പം പറയുന്നത് അല്ലെ ചി ചട്ടി കറക്കി എടുക്കുന്ന അപ്പല്ലേ ആ കറി എന്തായിന്നു
കറി ഏ വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല പിന്നെ ചൂലക്കറി ഉണ്ടായിരുന്ന ഇന്നലത്തെ
ആ ആഹ് ആ അത് നല്ലത ഉച്ചയ്ക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഉണ്ടാക്കിയോ അത് നോർമൽ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഫുഡ്‌ തന്നെ ഉണ്ടാക്കിയെ
ചൂര ഇന്നലെ ചൂര കറി വെച്ച അതിരിപ്പുണ്ട് അത് തിളപ്പച്ചു വെച്ചു പിന്നെ കാ ഏത്തക്ക ഇല്ലേ അത് തോരൻ വെച്ചു
ആഹ ആഹ
ഉം അങ്ങനെ തോരം വെച്ചോണ്ടിരുന്നപ്പോത്തിന് ഗ്യാസ് അങ്ങ് തീർന്നു
ഓ ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ടോ
അ ഇവിടെ രണ്ട് കുറ്റി ഉള്ളത് കൊണ്ട് ഒരെണ്ണം തീരുമ്പത്തിനടുത്തത്ത് നിറച്ചു വെക്കും അങ്ങനെ രണ്ടാമത് നിറച്ച് വെച്ചു എടുത്ത് വെച്ചു അച്ഛൻ വന്നിട്ട് ഇപ്പം
ആഹ ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ലയോ
ഇല്ല എനിക്കതൊരു ഇന്നാൾ കാണിച്ചന്നു പക്ഷെ എനിക്ക് ഒരു പേടി ഒരു ധൈര്യക്കുറവ്
അത് ശെരിയാ നല്ലൊല്ലം അറിയാവുന്നവർക്ക് ചെയ്യുമ്പോ നമ്മുക്ക് പിന്നെ അത്ര ഇതില്ലല്ലോ
ഉം അതാ
ഉ ഉ അങ്ങനെ അവിടെ മഴയുണ്ടോ
ഇപ്പ അങ്ങ് തുള്ളി മറിഞ്ഞന്ന പെയ്ത് അങ്ങ് നിന്നു
ആഹ
അവിടോ
ഇവിടെന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ഒരു പന്ത്രണ്ട് പതിനൊന്നേമുക്കാൽ മുതൽ നല്ല മഴയായിരുന്നു അങ്ങനെ എടക്ക് ഒന്ന് നിക്കും പിന്നെയും പെയ്യും അങ്ങനെ ഇന്ന് രാവിലെ ആയപ്പോ ഭയങ്കര മഴയായിരുന്നു നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അന്തരീക്ഷം ഒരുമാരി ഉറങ്ങി കിടക്ക
ഉം പിന്നെ എല്ലാരും ന്ദ്യേ
ആ എല്ലാരും ഇവിടെ അവിടെൊക്ക ആയിട്ടുണ്ട് ചേട്ടനിവിടെ ഇരുന്നോണ്ട് ടിവി കാണുന്നു. അമ്മ അടുക്കളയിൽ ജോലി എല്ലാം തീർത്തിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കും
ഉം അമ്മക്ക് എപ്പഴും എപ്പഴും
ആ അമ്മയ്ക്ക് എപ്പോഴും വൃത്തിയായിട്ട് ഒരു പൊടിപോലും എവിടയും കിടക്കരുത് അങ്ങനെയുള്ള ഒരു മൈൻറ് അമ്മക്ക്
അത് നല്ലതാ വൃത്തി വൃത്തിയാണല്ലെയി
അത് തന്നെ അവിടെ എന്തൊ എടുക്കുന്നെ എല്ലാരും
ഇവിടെപ്പ ഞാൻ മാത്രേ ഉള്ളു ആ ബാക്കി എല്ലാവരും ജോലിക്ക് പോയി പിന്നെ കുഞ്ഞിനെ രാവിലെ അങ്ങനവാടികൊണ്ട് കൊണ്ട് വിട്ട്
ആഹ കുഞ്ഞിനു രാവിലെ അന്നേരം എന്തോ കൊട്ത്ത് വിട്ട് അതൊ അവിടെ അംഗനവാടിന്നുണ്ടോ
രാവിലെ അപ്പം കൊടുക്കാന്ന് വെച്ചാ കുളപ്പിച്ചുകൊണ്ടൊക്കെ വന്നു പക്ഷേ ഇവിടെ മറ്റേക്രാക്ക്ക് ജാക്കിന്റെ ബ കെറ്റിരിപ്പ ഉണ്ടായിരുന്നു അപ്പൊപുള്ളിക്കാരൻ ബിസ്ക്കറ്റ് വേണം അങ്ങനാപ്പിന്നെ ബിസ്കറ്റും പാലും കൊട്ത്ത് അതപ്പ അങ്ങനവാടിയില് നല്ല ഭക്ഷ പ്രഷ്ണ മാണല്ലോ അപ്പം മുട്ടയുണ്ട് രാവിലെ കുഞ്ഞുങ്ങൾക്ക്
ആ കഴിച്ചോളൂോ കുഞ്ഞ്
കഴിപ്പൊക്കെ കണക്കാ എന്നാലും അത്രേം പിള്ളേരുടെ കൂടെക്കിരുന്നാമ്പം വല്ലൊക്കെ മഞ്ഞ ഇഷ്ടമല്ല മൊട്ടയുടെ
ആഹ വെള്ളകഴിക്കും ഇല്ല്യോ
അങ്ങനെ ആ മുട്ടയും പിന്നെ ഉച്ചക്ക്ന്ന് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിച്ചസമയത്ത് കഞ്ഞിയല്ലായിരുന്നു ഇപ്പൊ ചോറാ തോന്നുന്നു അങ്ങനവാടി
ആഹ ഇല്ലയോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന കറി അങ്ങ തോരന അങ്ങനെയൊക്കെയുള്ളള്ള കറികൾ ഇല്ലയോ
െ വിളിച്ചോട്ട വോ ഞാൻ ചോദിച്ചത്പോലെ കഞ്ഞിയണോ കുടിച്ചേോിച്ചപ്പോ അല്ല ചോറാ കഴിച്ചേന്ന്
ആ് ആ് ഇപ്പൊ അങ്ങനവാടികൾ കണ്ടൊക്കെ ബിരിയാണിയ ഒക്കെ ഒരു സമയത്ത് കൊടുക്കുായിരുനു ഇപ്പൊ അങ്ങനെ ഉണ്ടോ
ആ ഇപ്പ ഇത് ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ ഇങ്ങനെ ബിരിയാണി വേണംന്ന് പറഞ്ഞാ ആഴ്‌ച്ചാൽ ഒരു ബിരിയാണി ആക്കി തൊണ്ടായിരുന്നു ഇടക്ക വെച്ച്
ആ അന്നേരം ഒന്ന് മോൻ പോോയി തുടങ്ങീല്ലാരുന്നോ
ഇല്ലില്ല അന്നൊക്കെ മൂന്ന് വയസ്സായിട്ടില്ലായിരുന്നല്ലോ
ആഹ ശരി ശ
ഓ എങ്ങനെ കഴുവാനമഴ ഇങ്ങനെ തുള്ളി തുള്ളിയിരിക്കുന്നടുത്ത്
ഉം ഇവിടെ പിന്നെ ഇന്ന് രാവിലെ ഞാൻ കഴികിട്ട്
കരിമ്പൻ അടിക്കത്തല്ലേ ഉള്ളൂ നമ്മള് വെയിലില്ലാതെ കഴവിയിട്ടാ ഈർപ്പം തങ്ങിന്ന് ആ
ആ ഇവിടെ ആണെങ്കി കഴിവിട്ട് എടുത്തപ്പറത്തോട്ട് വിരിച്ചിട്ട് ഇനി കൊറച്ചോണം വെയിൽ വരുമ്പോ എടുത്ത് ങ്ങട്ട് ഒണക്കാനിട്ട്കഴിഞ്ഞാ എല്ലാ കൂട്ടയിട്ടാ പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ഇതങ്ങു മെനക്കേടാ
ആഹ് ഞാൻ പിന്നെ വിചാരിച്ച വാഷിംഗ് മെഷീനിലോട്ടിട്ട പകുതി ഒരു ഒണക്കായിട്ട് തരുവല്ലോ
ആ ആ
ആ അതാകുമ്പോ പിന്നെരു കാറ്റടി കൊള്ളുമ്പോ തന്നെ ഒണങ്ങി കിട്ടും
ആണോ അതെന്തായാലും നന്നായി ഇവടെ പിന്നെ വാഷിംഗ് മെഷീൻ ഇല്ലാതോണ്ട് നമ്മള് ഇങ്ങനാ ചെയ്യുന്നെ കൂട്ടിയിട്ട് കഴുവാനണങ്കി വാഷിങ്മെഷീൻ ഇല്ലാത്തടത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലെ
സത്യം ഒരു രണ്ടു തുണി തന്നെ കൂടിയാ നമുക്ക് ടെൻഷന
ഉം ഇനി അന്നിട്ട് എന്താ പരിപാടി ആരും ഇല്ലല്ലോ ഇനി എന്താ ചെയ്യ വീട്ടില് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്ക
ഇപ്പയെന്ന ഇതുവരെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ ബോറഡിയന്നെ പിന്ന ഇനിയിപ്പ മൂന്ന് മണിയാവുമ്പോ കുഞ്ഞിനെ വിളിച്ചിട്ട് വരണം രാവിലെ ഐസ്ക്രീം മേടിച്ച് തരാന്നൊക്കെ പറഞ്ഞൊക്കെ ആ ഒരു വിധത്തികൊണ്ട് വിട്ടെ
കരച്ച് കരയുന്നുണ്ടായിരുന്നല്യോ?
അ അതിപ്പോ കുറച്ച് നാളായിട്ട് അംഗനവാടിയിലൊന്നും പോവാതിരുന്നങ്ങ് മടി പിടിച്ച് പോയി വീട്ടി ട്ടിയിരുന്ന് കാർട്ടൂൺ കണ്ടു കണ്ട്
ഓ അതാ
പ്പതിനും ഞാൻ വിയാരിച്ച്
അക്ഷരങ്ങളെല്ലാം പഠിച്ചോ കുഞ്ഞ് അക്ഷരങ്ങളൊക്കെ പഠിച്ചു തൊടങ്ങിയോ
ആഹ് ഞാന് ആ അവിടുന്ന് ആ എന്തു വലതാട്ടൊന്നും പഠിപ്പിക്കത്തില്ലായിരുനു ഒരു വീ ട്ടില്ലാര്ന്നു വിട്ടോണ്ടിര്ന്നേ ആഹ് ആഹ് അപ്പൊ അവ്ട്ത്തെ പഠിപ്പൊക്കെ കണക്കാര്ന്നു
ആഹ്
ഇക്ക് വേഗം തരണം
എന്തോ കേക്കാവയ്യ ഹലോ
ഇന്നലെ ഏതി
ആഹ് അ അങ്ങനവാടീലോ അതോ ചേച്ചി പഠിപ്പിച്ചോ
ഞാൻ പഠിപ്പിച്ച് അംഗനവാടീലൊക്കെ ആഹ് ചെന്നിരിന്നപ്പൊ കരച്ചിലായോണ്ടൊന്നും പഠിപ്പിക്കാനൊന്നും പറ്റ്ന്നില്ലന്ന് തോന്നുന്നു ടീച്ചർന്
ആണല്ല്യോ
അങ്ങന നിർബന്ധ ഒന്നുല്ല ഇന്ന് ഇന്ന് പോവുന്നില്ലന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയിലേ കരച്ചിലൊടങ്ങിയതാ
ആഹ് ഹ ഹാ
കരഞ്ഞ് കരഞ്ഞാ ഒറങ്ങിയത് ഞാൻ പോവുന്നില്ല നാളെ ഞാൻ പോവുന്നില്ല മറ്റന്നാളെ പോവ്ന്നൊള്ളൂ
ആഹ് ശ്
അങ്ങനെ ഒരുവിധത്തി കൊണ്ട് വിട്ട് മവടെ ചെന്ന് കൊറച്ചെയ്യുമ്പത്തേക്കും പിന്നേ പിള്ള കൂട്ടുകാരെ കാണുമ്പോ അ
പോവുല്ലേ
ഉം ഇന്നലെ വൈകിട്ട് ഞാൻ വിളിക്കാൻ ചെന്ന് മൂന്ന് മണിക്ക് ചെന്നപ്പണ്ടേ പുളളിക്കാരൻ കസേരേല് കൈവച്ച് ഇങ്ങനെണ്ട് ഒറങ്ങണ്
ആഹ് ഹാ ഹ
ഞാ ഇക്ക് അംഗനവാടീല്ഒറങ്ങനാണോ കൊണ്ടെവിട്ട്
അന്നേരം എന്താ അറി വിളിക്കാൻ ചെല്ലുമ്പം സന്തോഷ അല്ലയോ
ഠിക്
ഹലോ
ആ, ഞാൻ ചെന്ന് വിളിച്ചപ്പത്തേന് അങ്ങ് ചാടി വീണ് വീട്ടി പോവാന്നും പറ്ണ്.
ആഹ്.
പിന്നെ ഇങ്ങ് കൊണ്ടുവന്ന്, ഇന്നീപ്പ എനിക്കറിയത്തില്ല വിളിക്കാൻ ചെല്ലുമ്പോ രാവിലെ ഐസ്ക്രീം മേടിച്ച്തരാന്നൊക്ക പറഞ്ഞാ വി
ആഹ്, ഹ ഹ ഇന്നലെ വൈകീട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുതൊ?
ഓം പറ്റത്തില്ല പനിയാ.
ആഹ്, ശരി ഇയ്യേത് പനി വെച്ച് ഈ മഴയുള്ള സമയത്ത് ഇനി അതുംകൂടെ വാങ്ങിച്ച് കൊടുത്താലും പ്രശ്നല്ലേ.
ആഹ്, പിന്നെ എനിക്കൊരാശ്വാസം ന്ന് വെച്ച ഇപ്പൊ അംഗനവാടി പോകുന്നോണ്ടാന്ന് തോൻന്നു അങ്ങ് ഒറ ക്കം വരും ഇങ്ങോട്ട് വെരുമ്പത്തേനും മറ്റേത് പിടിച്ച് കടത്തിയാൽ
ഇപ്പൊ രാത്രി നേരത്തേ കെടക്കുവോ?
ഇല്ല അതൊന്നുല്ല. എന്തായാലും കാർട്ടൂൺ കണ്ടങ്ങ് അടങ്ങി ഇരുന്നോളും. ഉം.
വീട്ടി പിന്നെ അമ്മേം അച്ഛനൊന്നും ഇല്ലിയാ.
ഹലോ
എല്ലാരും ജോലിക്ക് പോയി.
ആഹ്‌.
പറയുന്നത് ക്ലാരിറ്റി ആവ്ന്നില്ലേ? അത് കട്ടാവുന്നു എടക്ക്.
എടക്ക് എന്തക്കേ സൗണ്ട് കേക്കുന്നുണ്ട് അവ്ട്ന്ന് ന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്യോ ഒര
ഇപ്പൊ കേക്ക്ന്നുണ്ടോ?
ആഹ്, ഇപ്പഴും കേക്ക്ന്നുണ്ട് ന്തോ ഒരയ്ക്കുന്ന സൗണ്ട്.
ഫോൺ പഠിപ്പിക്ക് ന്നയ്ന്റെ ആ ഇപ്പ ഇല്ല. ആ, അതിപ്പോ ഞാൻ ഫോൺ മാറ്റി പിടിച്ചു, മറ്റേത് ഞാനാണേലേ ഇങ്ങനെ ചെവീലിങ്ങനെ മുട്ടിച്ചു വച്ച്‌ സംസാരിച്ചോണ്ടിരുന്നെയാ.
ആ അതാന്ന്‌ തോന്നുന്നു.
ആയിരിക്കും.
ഇവിടെ എനിക്കിനിയിപ്പ ഞാൻ കൊറച്ച് കൃഷികളൊക്കെ ചെയ്യുന്നൊണ്ടിവിടെ, വഴുതനങേയും അല്ല
ആഹ്‌.
അപ്പതിനിനി വളവിടണം അപ്പൊ ഈ വള വിടാനാണെങ്കി ഈ മഴ പെയ്തൊണ്ടിരിക്കുന്നതോണ്ട് നമുക്ക് വളം ഇടാൻ പറ്റത്തില്ലല്ലോ, ഒലിച്ചു പോവത്തില്ലേ.
ആഹ്‌, മറ്റേ എല്ല്പൊടി, വേപ്പുംപിണ്ണാക്ക്, അതൊക്കെ നല്ലയാ.
ആ, പിണ്ണാക്കിട്ടാ നല്ലയാ അതൊക്കെ ഇടണം ഇനി.
മറ്റേ അത് എളുപ്പത്തി കിട്ടുന്നന്ന നമ്മുടെ ചാണകം ഉണ്ടല്ലോ? ചാണകം, അത് കൊള്ളായിരിക്കും, പിന്നെ ചാമ്പല്, ഉള്ളിത്തൊലി
ആ മൊട്ടേടെ തോട് അതൊക്കെ നല്ലതാ പിന്നെ ഞാൻ നമ്മുടെ ഈ നമ്മടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ട് ഞാനങ്ങിട, അതിനകത്തുന്ന് അതിന് തൈകള് കി ട്ടുവേം ചെയ്യും അതെന്തായാലും വേറെടുത്തു പോയി അഴുകി അതിനകത്തുള്ള എന്തേലും ഒക്കെ അങ്ങ് ഒരു വളാവത്തില്ലേ, അതുകൊണ്ട് തന്നെ അതൊക്കെ ങ്ങെപ്പോഴും അങ്ങിടും അതിനകത്തൊക്കെ.
അതാ, അല്ലെ ഇനിയിപ്പൊരു ബയോഗ്യാസ് പ്ലാന്റങ്ങു തൊടങ്ങണം.
ഉം, ഞാനും അതിങ്ങനെ മനസ്സി വിചാരിച്ചു, തൊടങ്ങിയാ അത് നല്ലതല്ലേ.
കൊറേ വേസ്‌റ്റൊണ്ട്.
അതാ വേസ്റ്റ് വെറുതെ കൊണ്ടുവന്ന് അവടെ ഇവിടെ ഇട്ട് കാക്കേം കൊത്തി, ഇപ്പൊ ഇന്നലെയാണെങ്കിൽ ഞാനെന്റെ ഒരു പുതിയൊരു സാരി, ഒരു പുതിയ നല്ല നല്ലയൊരു സാരി കഴുകി ഇട്ടക്ക്ണ് അയിന്റെ മണ്ടക്കൊരു കാക്ക കൊണ്ടുവന്ന് മീന്തല കൊണ്ടുവെച്ചാ സാരിയാണെങ്കിയങ്ങു ചൊമപ്പ് കളറായങ്. അത് പോകുന്നില്ല, ഇനിയിപ്പെന്തെങ്കിലും! ചെയ്യുവെങ്കി അത് ചെയ്യണം, ഡ്രൈ ക്ലീനിങ് വല്ലോം ചെയ്യാൻ കൊടുത്ത്
എളുപ്പൊന്ന് കൊടുത്തു നോക്ക്, അറിയാൻ പറ്റത്തില്ലല്ലോ വെള്ള തുണീം കൂടെ ആയതോണ്ട്.
ആണതാ എനിക്കാണെ ഗിഫ്റ്റ് കിട്ടിയ സാരിയ ഞാനതങ്ങനുടുത്തിട്ടില്ലാ സാരി, അപ്പ ഈ മിനിഞ്ഞാന്ന് ഞാനൊരു ഫംഗങ്ഷന് പോയ ഉടുത്തയാരുന്നു, ഇപ്പിനിയങ്ങനെ കൊടുക്കണം.
ചെല മെനക്കേടാ, ചെല കിളികളൊക്കെ.
ആ ആന്നാന്നു, നമ്മളിച്ചിരെ ഒന്ന് കഴിക്കാൻ കൊടു ആ ഈ ഇത് ചെലപ്പങ്ങു ശല്ല്യാവും അങ്ങ് നമക്ക് പിന്നീട്.
ആ ഇവിടെ മിനിഞ്ഞാന്ന് ഒരു ചെറിയൊരു കിളി, നമ്മുടെ ലവ്ബേർഡ്സിന്റെ അത്രയൊക്കെള്ള ഒരു കിളി, അത് പ്ലാവിന്റെ മേല് രണ്ടുമൂന്നെണ്ണം, അപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നെ സാധാ കുയിലിന്റെ ഒക്കെ പോലുള്ള കുഞ്ഞു സൗണ്ട് ആയിരിക്കുന്ന്‌ അപ്പൊ ഞാൻ അകത്ത് നിന്നപ്പില്ലെ, പാമ്പൊക്കെ ചീറ്റുന്ന പോലെയൊള്ള സൗണ്ട്
ആ ആ.
ഞാൻ വിചാരിച്ചിനി അകത്തെങ്ങാനും പാമ്പൊണ്ടെന്നു, ഞാനീ വീട് ഫുള്ളരിച്ചു പെറക്കി, എന്നിട്ട് ജനല് തൊറന്ന് കെടക്കുവാ, പിന്നെ ഒരു ഡൌട്ട് തോന്നി ഞാൻ വെളീലോട്ടറങ്ങി നോക്കുമ്പഴും ഈ സൗണ്ട് അപ്പൊ മനസ്സിൽ ഈ പാമ്പ വരുന്നുള്ളൂ, ചീറ്റുന്ന സൗണ്ടായതോണ്ട്
ഉം ഉം
ഈ കോ ഈ ഇത്തിരിയില്ലാത്ത കിളീടെ വായീന്നാ ഈ ഭീമന്റെ അയിന്റെ കൂട്ടോള്ള സൗണ്ട്.
ഹ് ഹ് ആന്ന്‌ അയ്യോ നമുക്കിപ്പ എപ്പോഴും ഈ മഴക്കാലായാലും വേനൽക്കാലായാലും നമ്മള് പേടിക്കണം ഈ പാമ്പും
ചേര ഒകെ അകത്തു കേറുവോ ന്നേയ്. അതാ കതക്കൊക്കെ തുറന്നിട്ട് പോന്നന്ന പേടിയ, തണുപ്പ് തണുപ്പ് സമയംല്ലേ ചൂട് പറ്റിയങ്ങ് കയറി വരും.
ഓ ഓ
റേഞ്ച് കിട്ടുന്നില്ല ഞാൻ നോക്കട്ടെ, എനിക്കിവിടെ റേഞ്ച് ഞാൻ അങ്ങട് മാറിനിന്നിട്ട് വിളിക്കാവേ!
ഹലോ